ഹലോ ഹലോ കേക്കുന്നുണ്ടോ
കേൾക്കുന്നുണ്ട്
സുഖമാണോ
സുഖമാണ്
എന്താ പരിപാടി
ഞാനങ്ങനെ വെറുതെ ഇരിക്കുന്നു ഏ മീനുകളെയും കണ്ട് രസിച്ചു കൊണ്ട്
മീനോ എവിടെയാ മീനുള്ളത്
അത് ഇപ്പോ അക്വറിയത്തിലുണ്ട്
എത്ര മീനാ ഒള്ളത് എപ്പ തൊട്ടാ മീന് വളർത്താൻ തൊടങ്ങിയേ
അ കൊറച്ച് കാലായി മയേന്ന് വള വളർത്താൻ തൊടങ്ങീട്ട് ഇങ്ങനെ കളിച്ച് നടക്കുന്നതും അവര് ഫുഡ് കഴിക്കുന്നതും ഇങ്ങനെ നോക്കി നോക്കി രസിച്ചു കൊണ്ടിരിക്കയാണ് അവരെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കയാണ്
എത്ര മീനുണ്ട് അക്വേറിയത്തിൽ
ക്വാറത്തിലൊരു പത്തിരുപത് മീന് കാണും
എന്ത് മീനാ വളർത്തുന്നേ
ആ ആ കബ്ബീസ് കബ്ബീസ് കളറ് കളറ് മീന്
ഞാനെന്താ പഠിച്ചോണ്ടിരിക്കാ
അതെയോ അ ഇ പഠി പഠിച്ച് പഠിച്ച് എതുവരെ ആയി
ഇനി ഇനിപ്പ രണ്ട് ദിവസത്തിലേ എക്സാമുള്ളൂ അതുകൊണ്ട് ഇപ്പം കൊറച്ചേ പഠിച്ചിട്ടുള്ളൂ ഇനിപ്പോ കുറച്ചും കൂടെ പഠിക്കാനുണ്ട്
ഇങ്ങനെ പോയാലെങ്ങനാ പോസ് ബ വ പഠിക്കാതിരുന്നാ- കുട്ടി ഏതു നേരം ഇരുന്ന് പഠിക്കണ്ടേ
ഞാനിനിപ്പ രാത്രി ഇരുന്ന് പഠിക്കും എക്സാമിന്റെ മുമ്പായിട്ട് അത് ഞാൻ ഫിനിഷെയ്യും
ഒരുപാടങ്ങോട്ട് ഒറക്കൊന്നും ഒഴിക്കണ്ട ക്കൊഴിച്ചാ ക്ഷീണാവില്ലേ
അതെ പക്ഷെ ഫൈന ക് ലാസ്റ്റ് സെം ആയതോണ്ട് പഠിക്കണം
ക്ഷീണം വരുത്തിക്കാതെ ഇരുന്ന് പഠിക്ക വല്ല അസുഖൊന്നും ഉണ്ടാക്കരുത് എ എക്സാം നല്ല ഉഷാറോടെ എഴുതണ്ടേ
അമ്മ ആശുപത്രീ പോയോ
ആശുപത്രിയിലേക്കൊക്കെ പോയി കൊഴപ്പുല്ല അങ്ങനെ സുഖായി ഇരിക്കുന്നു മരുന്നൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ങ്ങനെ പോ ക്കുന്നുണ്ട്
നമ്മടെ ഇപ്പൊ ജോലിയൊന്നും ചെയ്യുന്നില്ലേ
ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ സ്കൂള് ആ ൺ ജോലിയൊക്കെ വീട്ടിലത്തെ ജോലികളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ അനിയത്തിക്ക് കോളേജ് ഇല്ലാത്ത കാരണം ഇത്തിരി പണി കുറവാണ്
ഉം ഉം പിന്നെ വീട്ടിന്റെ അടുത്ത്ള്ളവർ ഓക്ക് സുഖമാണോ
എല്ലാർക്കും സുഖം എല്ലാരും സുഖായിരി പട്ടിക്കുട്ടി ആ ഉഷാറായിരി ക്കുന്നു ഞമ്മളെ കാണുമ്പോ മേപ്പട്ടക്ക് ചാടാൻ വരും കളിക്കാൻ വരും ഊം ഭഷ്ണായ ങ്ങനെ സൗണ്ട് ശബ്ദമ്ണ്ടാക്കി ചോദിക്കും
അ ഇപ്പൊ ചോറാണോ കൊടുക്കുന്നേ പിന്നെ പാലാണോ കൊടുക്കുന്നേ
ചോറെ ചോറെന്നാണ് കൊടുക്കുന്നത് ങ്ങനെ നട് അഴിച്ചു വിട്ട്കഴിഞ്ഞാ പിന്നെ ഞമ്മടെ മേപ്പട്ടെക്ക് ചാടിക്കൊണ്ട് കളിച്ചോണ്ട് അവനങ്ങനേ ഉഷാറായി നടക്കുന്നു.
ഉം
നിങ്ങളോ മറ്റേ കൂട്ടുകാരികളൊക്കെ എന്ത് ചെയ്യുന്നു
കൂട്ട് കൂട്ടുകാരികൾക്കൊക്കെ സുഖം എല്ലാവരും ഇവിടെ ഇര്ന്ന് കളിക്കുവാ എല്ലാരും ഞങ്ങളെ ഭ ക്ഷണം കഴിച്ചു ഇന്ന് ഞങ്ങള് പു ത്ത്ന്ന് ആ ഭക്ഷണം ഓട്ർ ചെയ്ത് കഴി ച്ചു
ഉം ഭക്ഷണം ഓഡർ ചെയ്ത് കഴിച്ചു വയ വയറ്റിനൊന്നും അസുഖം പിടിപ്പിക്കല്ലേ കടീൽത്തെ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് എക്സാം വരുന്ന സമയല്ലേ
കഞ്ഞിയാ ഭക്ഷണം അതുകൊണ്ട് ഞങ്ങള് പുറത്ത്ന്ന് മേടിച്ച് പിന്നെ വീട്ടിലൊരു കുഞ്ഞു കു ട്ടീല്ലേ ആ കുട്ടി എന്തെയുനു
ആ കുട്ടി ഇങ്ങനെ കളിച്ചു ചിരിച്ചുകൊണ്ട് നടക്കുന്നു ഒറക്കം വന്നു ഒറ ഒറക്കം വന്നാലും ഒറങ്ങാതെ ഇങ്ങനെ നടക്കുന്ന്ണ്ട് എന്റെ പിന്നാലെ ചുറ്റിപ്പറ്റീട്ട് ഇപ്പൊ ഞാപോയി കെടന്നാവളും കെടക്കും ഞ്ഞി അതുവരെ ഇങ്ങനെ നട ഉം
അവള് കുസൃതി വല്ലതും കാണിക്കുന്നുണ്ടോ
അവർക്ക് കുസൃതി ആവശ്യത്തിന് ചില സമയത്ത് ഒരു ചെറിയ വാശിയൊക്കെ വരും പിന്നെ അതങ്ങനെ ശരിയായിക്കോളും പിന്നെ അങ്ങനെ കളിക്കാൻ തൊടങ്ങും പിന്നെ ടി വി കാണും അങ്ങനേ കളിച്ചു തൊടങ്ങും അവൾക്കൊരു പാവേണ്ട് ആ പാവേന്റട്ത്ത് സംസാരിക്കും
എത്ര പാവയുണ്ട് അവൾക്ക്
പാവിണ്ട് ഒന്നിനെ മാത്രം ഡ്രെസ്സ് ഇടീപ്പിക്കും എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്ക അവള് ക
ആഹ്
ഉം അവിടെ ആന്റിയൊക്കെ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ അവിടത്തെ ആന്റിയൊക്കെ
ആന്റിക്കൊക്കെ സുഖം ആ ഒരേ ജോലി പച്ചക്കറികള് പച്ചക്കറികളൊക്കെ മുറിക്കുന്നതും പിന്നെ ഫുൾ കുക്കിങ്ങും ഫുഡൊക്കെ തയ്യാറാക്ക ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട്
ഓക്കെ ഉം അങ്ങനെ പിന്നെ പിന്നെ ന്ന് പ്പം
പിന്നെ പുതിയ ചെടി കള് വല്ലതും മേടിച്ചോ
പുതിയ തൈകളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതിനിങ്ങനെ പരിചരി ച്ചുകൊണ്ട് നടക്കണ് അവരെ അടുത്ത് പോയി ടെയിലി രാവിലെ സംസാരിക്കും വെള്ളം നനചൂ കൊടു ക്കും അവരെ തലോടും അങ്ങനെ ഏ അവ ര് അങ്ങനെ പതുക്കെ പതുക്കെ കിളിർത്ത് മോട്ടക്കെടാൻ തൊടങ്ങി ചെറിയ ചെറിയ പൂ ക്കള് വരാൻ തുടങ്ങി വേ ചെറിയ ചെറിയ ശാഖകൾ വരാൻ തുടങ്ങി അനെ അവര് ഉഷാറായി ഇരിക്കുന്നു ചെടികൾക്കൊന്നും ഒരു കൊഴപ്പവുല്ല പിന്നെ വെള്ളത്തിനാണ് ബുദ്ധിമുട്ട് ഇന്നിത്തിരി ഒരു ചെറിയ വേനൽ മഴയൊക്കെ വന്നു പിന്നെ അവരും ചിരിച്ചു കൊണ്ട് നിക്ക്ന്നുണ്ട് വെള്ളം കിട്ടിയപ്പോ ഉഷാറ്ല്
ഒരു ദിവസം എത്ര പ്രാവശ്യം വെള്ളം ഒഴിക്കും
ദിവസം മിക്കവാറും ഇന്ന് രാവിലെ ഒഴിച്ചാ നാളെ വൈകുന്നേരം ഒഴിക്കും വെള്ളം വ് വീട്ടിലും കൊറച്ചല്ലേ ഉള്ളൂ ആഹ് അ അവരും ഉണങ്ങാതെ വെള്ളവും ലാപിച്ച് അങ്ങനെ കൊറച്ച് കൊറച്ച് ചോഴിക്കും ഇന്ന് രാവിലെ ഞാൻ ഉഷാറായി നനച്ചു വൈകുന്നേരാപ്പൊ ഉഷാറാ മാവേനൽ മഴയും പെയ്തു അവര് ഭയങ്കര സന്തോഷത്തിലാണ് ചിരിച്ചുകൊണ്ട് നക്കുന്നുണ്ട് ഇപ്പൊ നാളെ കണ്ട അറിയ അവര് എങ്ങനെ ഹാപ്പിയില് എങ്ങനെ സന്തോഷത്തിൽ ഇരിക്കണന്ന്
ഉം ഇപ്പ എത്ര പൂക്കള് പു ത്തിട്ടുണ്ട് ഫുൾ റോസാ പൂവാണോ
ആ ഫുൾ ഊട്ടിസെ റോസാണ് മാങ്ങയൊക്കെ തൊട്ടിയിലാ വെച്ചിരിക്കണെ കൊറച്ച് ചേ ത്താഴെ വെച്ചു പിന്നെ കൊറച്ച് തൊട്ടിയില് വെച്ചു പിന്നെ ഒരു ഭാഗത്ത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകള് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പഴവക്കെ തന്നു പിന്നെ ഒന്നും ക കാണാനില്ല പൂവും കാണാനില്ല പഴവും കാണാനില്ല ഉം പിന്ന പ്പോ കഠിനമായ വേനലല്ലേ ചൂടത്ത് ഇതങ്ങനെ പഴുത്തു തുടങ്ങി പിന്നെ ഞാൻ അതിനൊക്കെ ഒരു തണല ഇണ്ടാക്കി കൊടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് ഒത്തിരി വേനൽ മഴ പൊയ്തല്ലോ ഇനി ഒരണ്ണം കുട പൊയത് കഴിഞ്ഞ ഇച്ചിരി വളൊക്ക ഇട്ട് കൊടു കണം പൂക്കളൊക്കെ വരുള്ളൂ അത്
അപനിപ്പ ചാമ്പങ്ങ മാരോക്കെയോ
ചാമ്പങ്ങ മരം ഒ ഒരണ്ണം- ചൊവന്നത് പഴുത്ത് ഞങ്ങള് കഴിച്ചു-
ഉം-
പിന്നെന്ത്?
ഉം-
ഏ ഇപ്പൊ വേറെ വെള്ള
അതാണോ ആദ്യം- കായി-
ആ ചൊവന്ന കളറ് ഇപ്രാവശ്യം ഒരു പത്ത് പതിനഞ്ചെണ്ണം കിട്ടി- ആ ഇല്ലാ- കടും ചൊവ്പ്പ്-
ഉം-
കഴിഞ്ഞതുപ്പോ വെള്ള കളറിലൊക്കെ പൂവും കുഞ്ഞ് കുഞ്ഞ് കായിയും ഒക്കെ വന്നിട്ടുണ്ട് അതിന്റെ ഇടക്ക് രണ്ടെണ്ണം താഴെ വീണു അത്ട്ത്ത് കഴിച്ചു നോക്കി പിഞ്ചാണെങ്കിലും നല്ല ടേസ്റ്റ് ഇണ്ട്- നല്ല മധുരവും- ആയിട്ട്ണ്ട് ഒന്നും കൊഴപ്പല്ല ഇങ്ങനെയ പോയിക്കൊണ്ടിരിക്കുന്നു ഉം കുട്ടി കുട്ടി ആണ് കുട്ടി അങ്ങട് പഠിക്ക് പള്ളിക്ക് പോയ പ്രാർത്ഥിച്ചോ എന്താ ചെയ്ത്
പല്ലീക്ക് പോയില്ല ഇപ്പൊ ഒരു കുറച്ച് ദുവസായിട്ട് പള്ളി പോകുന്നില്ല
മടിയൊന്നും പാടില്ല ദൈവത്തോട് ഞമ്മള് അപേക്ഷിച്ചാൽ മാത്രമേ ഞമ്മക്ക് ആവശ്യൊള്ളത് തര്ലൂ
ഉം പ്രാർത്ഥിക്കണം വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങണം പള്ളിയിലോട്ട് പോണം ഇനിയിപ്പ എക്സാമ് സ്റ്റാർ എക്സാമ് തൊടങ്ങുമ്പോ ആ തന്നെ പോലെ പ്രയർ തുടങ്ങും പ്രാർത്ഥനേയും തുടങ്ങും
ഉം എല്ലാവർക്കും മാതൃകയായിരിക്കണം ആഹ് ടിച്ചു നല്ല മാർക്കോടെ കൂടെ പാസ്സായാൽ എല്ലാവർക്കും ഒരു മാതൃകയാ
ഉം
ദൈവൊവിണ് എല്ലാറ്റിന്റിം മുൻപിലുള്ളവൻ
അതെ
പിന്നെന്തൊക്കെണ്ട് വിശ് ശേഷങ്ങള്
ഇവിടത്രക്കെള്ളൂ വിശേഷം ഇവിടെയും നല്ല മഴയായിരുന്നു നിങ്ങട അവ്ടെ ഇന്നൊരു ദുവസല്ലേ മഴ പെയ് ട്ടുള്ളു ഇവിടെ ഒരായി കുറച്ചു ദുവസായിട്ട് തന്നെ ഒരാഴ്ചയായിട്ട് തന്നെ ഫുൾ മഴയാ
അതെയോ ഇപ്പൊ നിങ്ങൾക്ക് നല്ല തണു പ്പായിരിക്കല്ലോ
അതെ ഇവിടെ
ഉം
വൈകുന്നേര ആകുമ്പോ എപ്പളും മഴയാ അതുകൊണ്ട് രാത് ത്രിയിൽ നല്ല തണുപ്പുണ്ട്
ഞാൻ ചുട്ട് വെന്ത് ഇന്നാണ് ഒന്ന് തണുപ്പ് ഏ കൺ ഏർ അനുഭവിച്ചിരിക്ക്ണത്
ആണോ
അതെ ചെറുതായി ഒരു തണുപ്പ് അനു പ്രകൃതിയായിട്ടുള്ള തന്നാ തണുപ്പ് ഇപ്പോഴാണ് ഇത്തിരി അനുഭവിച്ചിരിക്കിണെ അത് വരെ ഇലക്ട്രിസിറ്റിയുടെ തണുപ്പായിരുന്നു
ഉം
ചൂട് കാറ്റും ഒക്കെ കൂടെ വെന്ത് പു പുഴുങ്ങുകയായിരുന്നു
ഉം
ഉം
എന്താ വീട്ടില് ഭക്ഷണം രാത്രിക്ക് കഴിച്ചോ
സമയം എത്രയായി കഴിഞ്ഞോ
എന്തോ
സമയം എത്രയായി കഴിഞ്ഞോ ഇനി എത്ര നേരം കൂടെ ഇണ്ട് സംസാരിക്കുന്നില്ലാലോ
വീട്ടിലെന്താ ഭക്ഷണം രാത്രിക്ക്
രാത്രിക്ക് ചോറ് കറി
ഉം
ഉം
ചോറും കറിയും വീട്ടിൽ എല്ലാവരും കഴിച്ചോ
ആഹ് കഴിച്ചു കഴിച്ചിട്ടാ ഛൻ കെടന്നുറങ്ങി അനിയത്തിയെഴുതി